ഹലോ അടി വ കേക്കണില്ല
ഓ കേക്കുന്നുണ്ട് എന്തൊക്കെയ വിശേഷം ആഹ ചായ കുടുക്ക് കുടിച്ചാ
ചായ കുടിച്ചിട്ടില്ല ഈ വിടിച്ചാ
ആഹ് ചായൊക്കെ കുടിച്ചുകൊണ്ടിരിക്കയാണ് മക്കൾ വന്നു അതിന്റേതായിട്ടുള്ള തിരക്കിലൊക്കെ ആയിരുന്നു അവർക്ക് പിന്നെ ഈവനിങ് ആ എന്തെേലുമൊക്കെ കിട്ടണം സ്നാക്സ് എന്തെങ്കലുമൊക്കെ ആഹ അപ്പൊ എന്തലൊക്കെ ഉണ്ടാക്കി മക്കളാണ് എന്തൊക്കെയ പിന്നെ മക്കളൊക്കെ വന്നോ
എന്നന്നോളൂ
ഏ മഴയൊക്കെ ഉണ്ടല്ലോ അല്ലെ അവിടെ എങ്ങനെ
ഇന്നല്ല ഇന്ന് രാവിലെ ചെറുതായിട്ടുണ്ടായിട്ടുള്ളു
ആണല്ലേ അത് ശരി ആ ആഹ അതുകൊണ്ട് അളക്കിയതൊക്കെ നല്ല പോലെ ഉണങ്ങിട്ട് ുണ്ടാവല്ലോ
ഇന്ന് അലക്കിട്ടില്ല ആട അലേ അലക്കൂല
ആഹ ശരി എവിടെ വീട്
ഉ പറയാൻ പാടില്ല
ആഹ ആ ഓക്കെ ഓ െ പിന്നെ
ഡൈലി ഡയലി ആ ആൽക്കിക്കാതല്ലേ
ആ അതെ അതെ അതെ അത് പിന്നെ നമുക്ക് കുറച്ചല്ലള്ളൂ നമ്മള ആൾക്കാാര് കുറവാ അപ്പൊ പിന്നെ നമ്മള് ഡെയിലി അന്ന് ഉള്ള അന്ന് അങ്ങനെ അലക്കിയിട്ട് ഉണക്കി അങ്ങനെ കൊണ്ടോയിടും അല്ലല്ല ആഹ വാഷി്ഗ് മെഷീണി ത ന്നെ
അപ്പൊ ആൾ ഇല്ലെങ്കിൽ രണ്ട്ു ദിവസം കടുമ്പോഴ നല്ലത്
ആഹ അല്ല എനിക്ക് പിന്നെ ബെറ്റർ ആായിട്ട് തോന്നു അന്നത്തെ അപ്പ തന്നെ തീർത്താലേ പിന്നെ അത് നമുക്ക് ഭാരമാാവൂില്ലല്ലോ ചിലപ്പോ എന്നും ഒരേ പോലൊണെന്നില്ലല്ലോ ഇപ്പൊ നമ്മള് രണ്ടു ദിവസം പെട്ടെന്നൊരു യാത്രയ കാര്യങ്ങളൊക്കെ ഒക്കെ ഉണ്ടാവാുകവാണെങ്കിൽ പിന്നെ നമ്മൾ അത് അവിടെ അങ്ങനെൊക്കെ കി ടക്കുവല്ലോ പക്ഷെ അന്നത്തെ അന്ന് കഴിച്ചാല് അതെല്ലാം റ്റും ബെറ്റർ
അപ്പൊ അതിൽ ഒരുവ ട്ടം ഇടാണ് ഉള്ളത് ണ്ടാവോ
ഓ അതൊക്കെ ഇണ്ടാവും അതായത് മക്കള മൂന്നാളുണ്ട് മക്കള് അപ്പൊ അവര് സ്കൂളിട്ട് വന്ന വെറുതെ ഉണ്ടാവും പിന്നെ മേലക്കീട്ട് മാറ്റുന്ന അതുണ്ടാവും എങ്ങനൊയാലും ഉണ്ടാവുംഏ ചെറിയ മക്കളാാവുമ്പോ അവരെ അങ്ങനെ നമ്മളെ പോലെ ഒരു ദിവസം ഒന്നും തന്നെ ഇടുന്നില്ല അവര് മറ്റു കളി കാര്യങ്ങളൊക്കെയില്ലേ
ആഹ ആഹ
ഇത് ഒഴിവാക്കുമ്പോ പിന്നെ നമ്മള് അലക്കും ഒന്ന്ന്നി് അലക്കും അതാണ് അങ്ങനെയാണ് ശീലിപ്പ്
ഉ രണ്ടു ദിവസോ മൂന്ന ദിവസ രണ്ടോ മൂന്നോ ദിവസം കൊടുമ്പലേ
ആഹ അ ശരി ആഹ എങ്ങനെ അവിടെ കൃഷി കാര്യങ്ങളൊക്കെ കാര്യങ്ങ ളോ ക്കെ ഉണ്ടോ എങ്ങനെ ടൗണിലാണോ ങ്ങള്
അല്ല ഉള്ളേരി യെലാ ണ് കൃഷി പറഞ്ഞാല് നമ്മള് വീട്ടിലിങ്ങനെ ഓരോന്ന പിന്നെ വാഴാതെങ് അങ്ങനെയൊക്കെ നമ്മളായിട്ട് ഇങ്ങനെ എന്തെങ്കിലൊക്കെ പച്ചക്കറിായിക്കെ വീട്ട മുറ്റത്തെ നമ്മള്
ആ നമ്മളെ ആവശ്യത്തിനോക്കെ
ആഹ ആഹ ചെറുതായിട്ട് ഭാർത്തിന്റെ ഡറസിന്റെ മേലെ
ആ അത് ശെരി ആ നല്ലതാണല്ലോ ഒന്നാലോയ്ച്ച ചെറിയ രീതിക്ക്
ഇപ്പൊ പിന്നെ പറ്റൂല മഴയായിട്ട്
ഇപ്പൊ അത് പറ്റൂല അശ്
മയന്റെ മുമ്പ് ആ ഇണ്ട് ഇണ്ട് ണ്ട് അവടെ
ആ വെള്ളത്തിനൊന്നും ബുദ്ധിമുട്ടില്ല ഏയ് കൊയ്പല്ല മുറ്റത്ത്‌ കെണറ് കണ്ടേ
ആ മയ ഇന്നലെ നല്ല മയല്ലേന്നോ
മയേര്ന്നു ഏ ഇന്നിപ്പോ നിങ്ങള് പറഞ്ഞ പോലെ കുറച്ചൊരു വെയില് കാണ്ന്ന്ണ്ട് ആ ഈവെനിംഗ് ആയ ഈവെനിംഗ് ആയ ഇപ്പം നല്ലൊരു വെയില് കാണും
ആ ഇബടൊക്കെ നല്ല വെയില് വന്നുക്ണ്പ്പൊ
മയ ഓവറായി പെയ്യുമ്പൊളും ഈ എന്താ പറയാ പണ്ടത്തെ പോലെ അല്ലല്ലോ ഇപ്പൊക്കെ മയ പെയ്യുമ്പോ നമുക്ക് ഭയങ്കര എന്താ പറയാ മക്കളൊക്കെ സ്കൂളിൽ പോയി കഴിഞ്ഞാലേ അവരെത്ത്ണ വരെ ടെൻഷനാ കാരണം അധികം മഴയാവുമ്പോ പണ്ടൊക്കെ മയ പെയ്യ്ണെഷ്
നാളെ സ്കൂൾ ഇല്ല്യാ
നാളത്തത് വന്നിട്ടില്ലല്ലോ ഗ്രൂപ്പിലൊന്നന്നും
എങ്ങനെ
വന്നിട്ടില്ലല്ലോ ഗ്രൂപ്പിലൊന്നും ഉം ഓൾറെഡി ഇന്ന് മൂന്ന് ജില്ലകൾക്കൊ ക്കെ അവധിണ്ട് ഇന്നും ഇന്നലെക്കെയായിട്ട്
ആ ഇന്ന് പിന്നെ മയ ഇല്ലാത്തോണ്ട് പിന്നെ നാളെ ണ്ടാവേക്കാരം
ആ സ്കൂള്ണ്ടാവാൻ ചൻസ്ണ്ട്
മ് മോള് കരേണ്ട്ലെ
ഓ മോളെ പിന്നെ അവര് ആ ചായ കൊട്ത്‌ട്ട്ണ്ട് ചെറിയ മക്കള് വന്നപ്ലെ ഓരെന്തെങ്കിലും കുസൃതിയാണ് മൂന്നാളും കൂടെ അതാ അതാണ് ഇല്ല ചെറിയ ആളാ അംഗനവാടിയില്
മ് മടിണ്ടാ
ഇല്ല മടിയൊന്നുംല്ല ഇഷ്ട പോവാന്
ആഹ്
ഇതുവരെ കുഴപ്പമൊന്നുമില്ല അവക്ക് മൂന്നരായി അപ്പ വണ്ടില്ലേ ഞങ്ങൾക്ക് ഇവിടെ നടുക്ക ക്കാ ഉള്ള ദൂരേ ഉള്ളൂ
സ്കൂൾ കോ
സ്കൂൾക്കും നടക്കണ ദൂരെ ഉള്ളൂ ഞാൻ സ്കൂളിന്റെ തൊട്ട ബേക്കിലായിട്ടാണ് എന്റെ വീട് യു പി സ്കൂളും ഹൈസ്കൂളുകളും എൽ പിയൊക്കെ അടുത്തടുത്തായിട്ടാണ് മേലെ താഴെയായിട്ടങ്ങനെ ആഹ് ഗവൺമെന്റ് സ്കൂൾ ആഹ് അതെ അതെ മദ്രസേം തൊട്ടടുത്ത് തന്നെ ഉണ്ട് സ്കൂൾ മദ്രസക്കടുത്തന്നെയാണ് ഞാന് ഞങ്ങളങ്ങാടിയിലന്നെ ആയിട്ടാണ് അപ്പൊ ആഹ് സ്കൂള്ള് പോക്കിന് വരവിനൊന്നു
ഉം കൃഷിണ്ടങ്ങക്ക്
ആഹ് കൃഷിയായിട്ട അങ്ങനൊന്നുമില്ല എന്നാല ഇപ്പൊ നിങ്ങള് പറയും പോലെ നമ്മളെ കർമൂസൊക്കെ ഉണ്ടല്ലോ നിങ്ങെന്താ പ പറയാറില്ല കർമൂസന്നയല്ലേ ആഹ് അത് മുരിങ്ങ ആഹ് അ അതെ അങ്ങനെയൊക്കെ പിന്നെ വാഴയുണ്ട് ചെറിയ രീതി ക്കക്കെ നമ്മുക്ക് ആവശ്യള്ളപ്പോ ഇ ഇപ്പോ കർമൂസൊക്കെന്നെ ആയാലും ഇപ്പൊ പൊതുവേ അങ്ങനെ എവിടയും കാണന്നില്ല ഏ മുരിങ്ങക്കാ ഒരു മഴയൊക്കായിട്ട് ആഹ് തെങ്ങുണ്ട് റബ്ബർണ്ട് റബ്ബറു നമ്മള് ഷീറ്റൊക്കെ അടിക്ക ക്കുന്നുണ്ട്
ആഹ് അയിന് ആല ആലൊക്കെ ഉണ്ടോ
അതിന്റെ മെഷീൻ ഉണ്ട് അത് ഉ പ്പ ചെയ്യുന്നവർക്കാണ് അ പണിക്കാല ഉപ്പന്നെ ചെയ്യും ഓ ഇപ്പൊ കൊറായിട്ടത് നമ്മള സ്ഥലത്ത് കുറ കുറച്ചധികം സ്ഥലണ്ട് അപ്പൊ അതില് കുറച്ച് തെങ്ങുണ്ട് കുറച്ച് വായ പിന്നെ ബാക്കിയുള്ള സ്ഥലത്തൊക്കെ ആയിട്ട് റബ്ബറ് ഒരു മലേരിയയാണ് ബേക്കോട്ടയും
ആഹ ആഹ
റബ്ബർ ഇങ്ങനെണ്ട്ഷീറ്റാക്കിയിട്ട് എടുക്കും പിന്നെ നമ്മള് ഇങ്ങനെ ചിരട്ടൽ തന്നെ പാല് ഇതുപോലെ കൊടുക്കുവല്ലോ നമ്മള് ഒട്ടുപാല് പോലെ ആ അങ്ങനെ ആ അതെെ അതുപോലെ കൊടുക്കൂ
ആഹ
ഉം അങ്ങനെയൊക്കെ പിന്നെ എന്തൊക്കെയ എന്തായിരുന്നു ഫുഡ്
ഉണ്ട് സാധാ ആ ചോറും കറി പിന്നെ മുരിങ്ങ മുരിങ്ങ കാാലും പരിപ്പും പാടിട്ടിട്ട് ബിരിയാണി ഒക്കെ ഉണ്ടാക്കും അങ്ങനെ നല്ലൊന്നും ഉണ്ടാക്കൂല ബിരിയാണി നമ്മള് സാധ ആ മോഡലൊന്നുംണ്ടാകൂല എന്നാലും നമുക്ക് ആവശ്യത്തിനുള്ളതൊ എങ്ങനെ
ഉം അതെ പിന്നെ നമ്മള് ഒറ്റക്കെ ന്യൂക്ലിയർ ഫാമിലിയ ഒക്കെ ആകുമ്പോൾ നമ്മള് എല്ലാം ഉണ്ടാക്കി പഠിക്കും
ആ ഇയ് ഒറ്റക്കല്ലേ
ക്കന്നെ
ആഹ് ഉമ്മ ഉണ്ടാവും
ആ ഇല്ല ഒറ്റക്ക്ന്നെ നഞമ്മള് സെപ്പറേറ്റ് ആയതാ ഉപ്പന്ന് പറഞ്ഞാല് ഉപ്പുണ്ട് അവര് തറവാ ലാണ് നമ്മൾ വലിയ മോനാണ് അപ്പം വേറെ വേറെ താമസിക്കാണ് ആ അതെ അതെ പിന്നെ ഓ അടക്കടുത്തണ്ട്
ഉ പുറത്തക്കൊക്കെ ഇറങ്ങി പോ മറങ്ങൂല്ലേ
ഓ പുത്തൊക്കെക്ക ഇറങ്ങാറുണ്ട് ഇല്ല ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട് പിന്നെയന്ന് പറഞ്ഞാല് നമ്മള് പുറത്ത ആവശ്യങ്ങൾക്കൊക്കെ
എന്താ വർക്ക് ചെയ്യുണ്ത്
ഞാന്ൻ പിന്നെ ട്യൂഷൻ എടുക്കുന്നുണ്ട് ടീച്ചിങ്ങ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് വർക്ക് ഫ്രം ഹോം ആയിട്ടാണ് ആ ഓൺലൈൻ ആയിട്ട് ഇത് ബോയാട്ടിലുള്ള വർക്കില്ല അത് പിന്നെ മ മക്കൾ ചെറുതായപ്പം അപ്പൊ അപ്പൊ അങ്ങനെ പോകാൻ രുതില്ലല്ലോ പിന്നെ എന്താ
രാത്രി എന്താനി രാ രാത്രി എന്താ ഉണ്ടാക്കുവോ ഇനി വേറെ
ആഹ് രാത്രി ചപ്പാത്തി ഉണ്ടാക്കാറുണ്ട് ഏ പൊതുവേ ചൂടോടെ മയെക്കാവുമ്പോ അങ്ങനെ തൻത്ത ഭക്ഷണങ്ങൾ കഴിക്കാറില്ല
ആ എന്നുണ്ടാക്കുവോ കറി ഉണ്ടാക്കണ്ടെ
അല്ല കറി ഉച്ചതെന്നെ ഉണ്ടാവും നമ്മള് ചപ്പാത്തി ചൂടുടോക്കെ ഇവിടെ മക്കൾക്ക് ഇഷ്ടണ് അതുപോലെ ഞാനും അങ്ങനെല്ലെ ഭക്ഷണം കഴിക്കുള്ളൂ രാത്രി അങ്ങനെ ഫുള്ള് വയർ നിറച്ച് ഫുഡ് കഴിച്ച് കിടക്കൂല നൈറ്റ് എന്തെങ്കിലും ലഘുവയിട്ട് ഇങ്ങനെ ച പ്പത്തിയോ ചെറിയ രീതി കഞ്ഞിയോ അല്ലേ ചെറിയ ഫ്രൂട്ട്സ് ആ ആഹ് തടിയില്ല തടി ഇല്ലാണന്നല്ല പക്ഷെ തടി ഞാൻ ഓവർ ആയിട്ടില്ല എന്നാലും നല്ല മെൽഞ്ഞിട്ടുല്ല ആ രീതിക്ക് ആഹ് ചിലവരൊക്കെ പറയില്ലേ തടി കൊറ ക്കാന ചപ്പാത്തി കഴിക്കാൻ ആ അങ്ങനൊന്നില്ലാ ഇത് പിന്നെ ര അത്രയങ് ശീലി
ആഹ് എന്താ കറി ഉണ്ടാക്കി
കറി മീൻ കറീണ്ടാരുന്നു ഉം നിങ്ങൾ അതൊക്കെ എങ്ങനെ മീനുണ്ടോ ക്ക് അവിടെ അടുത്ത തന്നെ കിട്ടൂലേ
ഇപ്പൊ രണ്ട് മൂന്ന് ദിവസയിട്ട്പ്പോ മയന്റെതായിട്ട് അറിയില്ല കിട്ടലില്ലാല്ലോ അടുണ്ടോ
ആഹ് മീനൊക്കെ ഉണ്ടല്ലോ
എന്നാ അപ്പ ഇവിടൊന്നും ഇവിടൊന്നും കിട്ടാനില്ലപ്പൊ രണ്ടിസായിട്ട് വണ്ടിക്കാര് വരുന്നില്ല ഈ മയെന്റെ കാ
ആഹ് അതുണ്ടാവും പിന്നെന്ന് പറയുമ്പോ മീൻ കി കിട്ടുല്ല കടൽ തീരത്തൊക്കെ ഇങ്ങനെ ഇട് ഏറ ആഹ് ഇറങ്ങൂലല്ലോ
ആഹ് പിന്നെ നമ്മൾ തോട്ടില് മീൻണ്ട് പുതിയാപ്ലിക്ക് ഓല് തിന്നും ഞാൻ തിന്നുലാ
ആഹ് ആണല്ലേ
അത്ണ്ടന്ന് അത് പിന്നെ പറയും ചക്ക ഒക്കെ ഇണ്ടാ അവിടെ
ആഹ ചക്കക്ക് ഇഷ്ടം പോലുണ്ട് ചക്കയോ മാങ്ങക്കെ ഈ പ്രാവശ്യം ഇതന്ന അറിയില്ല നല്ല പോലെ കിട്ടിയിട്ടണ്ട് ആഹ നല്ല കിട്ടിട്ട് ചക്ക ഒക്കെ നല്ല ചക്ക കൂട്ടാനായിട്ടും പൊരി ആയിട്ടും ഒക്കെ
ആഹ് ഞാൻ ഇന്നു കൂട്ടാണ്ടാക്കിയിട്ടുണ്ട് ചക്കന്റെ
കഴിഞ്ഞ പ്രാവശ്യം ഇത്ര ഇല്ലന്നു ഈ പ്രാവശ്യം നല്ല പോലെ കിട്ടിയിട്ടുണ്ട് അടുത്തന്നൊക്കെയിട്ടെ നമുക്ക് ഇല്ലാട്ടോ നമ്മള് ക്കായിട്ട് കിട്ടണതാ
ഉം ആ അവിടെ അടുത്തന്ന് അങ്ങനെ ആണ്ടും കൂടെ തരും
ആഹ് ഉണ്ട്ണ്ട് ഉണ്ട് നമ്മള് അയൽവ ക്കായിട്ട് നല്ല
ഇവിടേയും അങ്ങനെ കിട്ടും ഇവിടെയും കിട്ടും പക്ഷെ ചെല ഏരിയലൊന്നും കിട്ടൂല ചെല നാട്ടില്
ഭയങ്കര ഡിമാൻഡ് ഉള്ള സാധന ചക്കക്കെ ന ന നമ്മുക്ക് കാരണം നമുക്ക് കിട്ടീട്ട് ഇപ്പൊ ഈ മുരിങ്ങ അങ്ങനത്തെ സംഗതികളൊക്കെന്നെ ആ ഇപ്പൊ ച ക്യാൻസറിനും ഒരുപാട് നല്ല ഇതുള്ള സാധനം ഫൂട്ടാണ് ഏറ്റവും നല്ല ഫൂട്ടാ ചക്ക പക്ഷെ പക്ഷെ മക്കൾക്ക് ആയാലും വല്യ താല്പര്യം ഇല്ലാത്തൊരു ഫ്രൂട്ടാ
മക്കളെല്ലാം വ അതുകൊണ്ട് പ പലേതും ഉണ്ടാക്കാണല്ലോ
ആഹ ഉണ്ടല്ലോ ചക്കനോട് തന്നെ പല്യാതും ഉണ്ടാക്കണ്ട് ഇപ്പോ ഇപ്പൊ ചക്കെ പണ്ടക്കെ നമ്മള് ചക്ക വെറും ഉപ്പും മഞ്ഞപൊടി ഇട്ടാട്ടോ കുക്കർ ഇതാക്കിയിട്ട് ഒരു തേങ്ങരച്ച പാറ അത് അതായത് ഒരു കൂട്ടാൻ പോലെ ഇപ്പ പറഞ്ഞാല് അതിനോടൊക്കെ പല ഐറ്റംസും ഉണ്ടാക്കണ്ട് പൊരികളായിട്ടും സ്നാക്സ് ആയിട്ടും ഏ പലേതും കേക്കണില്ല ഹലോ ഇല്ല ചെലേപ്പോ ങ്ങനെ റേഞ്ച് കട്ട കാവണ്ട് നേരത്തെ കോൾ ഇതപ്പൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു കോൾ കട്ട ആവലെ ജസ്റ്റ് ഒന്നിങ്ങനെ ഇതായി പോവാ
ആ റേഞ്ച് പോയി
അതാണ് പ്രശ്നം
ഞാനിപ്പയമായി അടുക്കളിക്ക് വന്നേ മറ്റേത് ഞാന് കൊ ലയില് ഇങ്ങനെ ഇരുന്ന് പണിയനു അപ്പ ഞാൻ ചായ ഉണ്ടാക്കാൻ വെച്ചിട്ട് ഇങ്ങനെ ഇറങ്ങിയപ്പോളേ
ആഹ് അതെ അതെ അതെ പി പിന്നെന്താപ്പോ
വേറെന്താനി ചായ ഉണ്ടാക്കണം ഹസ്ബൻഡ് എണ്ട് ഒരങ്ങന്നെ വിളിക്ക
അതെല്ലേ?
മറ്റേത് ഞൻ വീളിച്ചിട്ടുണ്ടായിനില്ല വല്ലം ഉറങ്ങി പ്പോട്ടോവച്ചിട്ടിങ്ങനെ നിക്കായിൻ
ആഹ് അതെ അത്രേയള്ളൂ ഇനി എനിങ്കിലും പുറത്തൊക്കെ പോവോ നൈറ്റൊക്കെ
ആഹ് ഇല്ല ഇപ്പൊ മഴയി
ആഹ് ആഹ് അതെ പോവൊന്നുമല്ല ആഹ് ആഹ് ശരി ഒക്കെ ആഹ് കടയാണല്ലേ ഇപ്പൊക്കെ പിന്നെ കളിയും കാര്യങ്ങളൊക്കെ അയല്ലേ ഇപ്പോൊ ഇപ്പൊ ഇതൊക്കെ വരില്ലേ വേൾഡ് കപ്പ് ഒക്കെ അനക്ക് ഉള്ള ക്കാര കവുമ്പോ പിന്നെ നൈറ്റ് അവരെ നോക്കെ വേണ്ട ഉം ആഹ് അതെ ആഹ് ടി വി തന്നെ ഇപ്പ പറഞ്ഞല് ഇത് തുടങ്ങിട്ടില്ലവാട പക്ഷെ എന്നാലും ഓരിക്ക് അതിന് ഫ്ലക്സ് അടിക്കലും അങ്ങനെയിട്ടൊരു
ഏതാ ഏതാ
അത് ബ്രസീലണ് ആഹ് ബ്രസീല് ബ്രസീൽ ആഹ് അതെ ഇവിടെ ഇപ്പ സ്കൂളിലൊക്കെ ഇപ്പ ഇപ്രാവശ്യ മക്കളൊക്കെ ഇപ്പോവാന്ന് പറണ്ട് അവരൊക്കെ ഇതാക്കിട്ടുണ്ട് ഉം പിന്നെ ടീച്ചേഴ്സ് ഒക്കെ ഒരു ഗ്രൂപ്പ് അക്കിട്ടുണ്ട് ബ്രസീൽ അർജന്റന എന്നക്കെ ഒക്കെ പറഞ്ഞിട്ട് ഇപ്പൊ വന്ന് പറയണ്ട് ആഹ് സ്കൂളി ഈ സ്കൂളില് പുതിയ ഗ്രുപ്പ് ഉപ്പാക്കിട്ടുണ്ട് പക്ഷെ ഓരോ ടീമന്നല്ലോ ഒരായത് അത്ഓരോ ഒന്ന് രണ്ട് മൂന്ന് അങ്ങനെ ഓരോ സംഖ്യ എടുത്തിട്ട് ആഹ് സംഖ്യ ഇപ്പ ഒുള്ള ആൾക്ക് കുട്ടികളൊക്കെ ഒരു ഗ്രൂപ്പ് അങ്ങനെ ആക്കിയിട്ട് ഒരു ബ്രസീല് അർജറ്റിനാ അങ്ങനെ അങ്ങനെ കൊടു എത്തക്ക അപ്പ ഇന്റെ മോന് ബ്രസീലാണ് ോന്പ്പോ പോർച്ചുഗല ആണ് സ്കൂള നിന്ന് ആയത്ുകട്ട് വിഷമിച്ചിരിക്കേണ്ടണ്ട് വന്നിട്ട്
ഏ
അങ്ങനെ
വേറെന്താന്നാല ഞ
ആ ഓക്കെ ശെരി ഓക്കെ താങ്ക് യു
ഓക്കേെന്നാ ശരിെന്നാ